ഹലോ വേറെന്തൊക്കെ
എന്തൊക്കെയാണ് ഇങ്ങനെ പോണ്
സ്കൂളിൽ കുറെ എഴുതാനക്കെ ഉണ്ടാവില്ലേ മക്കൾ
ഔ അന്നെ ഉള്ളൂ സ്കൂളും മദ്രാസും
ആഹ് മദ്റസ് രണ്ടും
ഉം രണ്ടും ഇപ്പൊ ഇനിപ്പോ വല്ക്ക് പരീക്ഷ പിന്നെ എ പി മദ്രസിലയനോടെ
ഏഹ് ഓല് എപീല
ഉം ഒരുപാട് പാടണ്ട് പഠിച്ചാന് ഇരുപത്തിരണ്ട് പാടണ്ട്
ഏഹ് അത്രണ്ടോ
ഉ അയിന് ഓൽക്ക് രണ്ട് പരീക്ഷയല്ലേ ഇണ്ടാവലുള്ളൂ മറ്റേ മൂന്നെണ്ണം ഇണ്ടാവുലല്ലോ
ഏഹ് അതെന്താ അങ്ങനെ
ഓഹ് ബൽക്ക് കൊ ക ബൽക്ക് കാ കൊല്ല പരീക്ഷ ഇണ്ടാവൂല്ല അരക്കൊല്ലും കൊല്ല പരീക്ഷയ ഇണ്ടാവുള്ളൂ
ആഹ് അങ്ങനെണ്ട്ല്ലേ
ആഹ് അങ്ങനെയാന്ന് അപ്പ അപ്പൊ ഒരുപാട് പാഠം കൂടും
ആഹ് ഇവല്ത് തന്നെ കൊറെ പഠിക്കാണ്ട് ഇഷ്ടമാതിരി
ഉം ഇങ്ങട്ട് അ അതുമല്ല ഈന്റെ ചെ രണ്ടാമത്തെ മൂന്നാം ക്ലാസ് ഇപ്പക്കല്ല മൂന്നാം ക്ലാസ്ക്ക് ആയതാ ഇന്നിട്ട്
ഏഹ് എന്റെ എന്റെ മോന പോ മൂന്നാം ക്ലാസ്സിലെ ആണ് എന്റെ മോനേ ഒന്ന് മൂന്നിലാണ് മദ്രസയിൽ.
ആ, സ്കുളിലോ?
സ്കൂളിൽ രണ്ടില.
ആ, ആ.
മദ്രസ്സില് സ്കൂള് മൂന്നേമുക്കലിനു ചേർത്തു പക്ഷെ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു ഒന്. പിന്നെ എൽ കെ ജി, യു കെ ജി പ്രൈവറ്റ ആയി കണ്ടന്നെ കേട്ടോ അവിടെ. പക്ഷെ ഒന്ന് ക്ക് പിന്നെ ഞാന് അവിടുന്ന് പിന്നെ രണ്ടു വട്ടം ഒന്നിൽ ഇരുത്തി. ഇപ്പറത്തേക്ക് മാറ്റി. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾക്ക് മാറ്റി.
ഏ, എങ്ങനെ അയി നെ ഇരുത്തി. അങ്ങനെ ഇരിക്കൂലല്ലോ.
അങ്ങനെയല്ലേ ഓനെ വേറെ സ്കൂളിലേക്ക് വെട്ടി ചേർത്ത് ക്കാ ഒന്ന് ക്കെന്നേ ഇരുത്തി. ഓന്റെ സിലബസ് മാറ്റാണ്ടല്ലോ. സി ബി എസ് ഇ മറ്റേ നല്ല ബുദ്ധിമുട്ടല്ലേ, അപ്പൊ പിന്നെ ഒന്ന് കട് ഇരു ത്തി. ഇപ്പൊ രണ്ടിലെത്തി. അതും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇഷ്ടം മാരി എഴുതാനുണ്ട്. ഫോണിൽ അങ്ങനെ വിടും. ആ.
ഇവിടെ മലയാള മീഡിയത്തെ ക്ക് ആക്കി ഞാൻ ഇകൊല്ലം. കാരണം ഇ വി എസ് ഉള്ളതിനോടെ കയ്യൂല. ഉം. അ ടീച്ചർ പറഞ്ഞേ പിന്നെ ഇവൾ ഇങ്ങനെ എല്ലാ മുപ്പത്തിമൂന്ന് കുട്ടി കുട്ടികളുണ്ട് ഇംഗ്ലീഷ് മീഡിയത്തില്, മലയാള മീഡിയത്തിൽ ആകെ മൂന്ന് നാല് പെൺുട്ടികളും, ആറ് ആൺകുട്ടികള ഉള്ളു പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു. ഞാൻ മാറമ്മ എനിക്ക് കയുലാന്ന്, അപ്പൊ ടീച്ചർ പറഞ്ഞു അങ്ങനെ ഓൾ പറയുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റികൊളിൻ അതാണ് നല്ലത്. കാരണം ഓൽ ക്ക് പ്രയാസം തോന്നി നമ്മളെ ഇഷ് ഇഷ്ടം ല്ലല്ലോ കുട്ടികളെ ഇതല്ലേ, ഓല്ക് പ്രയാസം തോന്നിയാല് പിന്നെ നമ്മൾ ഇരുത്തി കഴിഞ്ഞാൽ ഇ വി എസ് ഒക്കെ, ശരിക്ക് പഠിച്ച് എഴുതന്നെ വേണം രണ്ട് രണ്ടുത്തി ഒന്നിത്തി മാതിരിഅല്ലാർന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു. ഇഞ്ഞ് മാറിക്കോട്ടെ എന്നാലും പിന്നെ ഇനിയിപ്പോ മലയാള മീഡിയം മലയാള മീഡിയ ആയാലും അയിലും ഉണ്ടല്ലോ, ഇംഗ്ലീഷ് പഠിച്ചാന്.
ആ, ഇണ്ടെ ആ, ഞാനും ഇവരോടെ പറയുന്ന നല്ലോണം ഏത് പഠിക്കന്നെ വണന്ന്റിയ നമ്മൾ പഠിച്ച മാതിരിയൊന്നും മല്ലല്ലോ. അതിലാറെ ട്ടഫാണ് ഇപ്പൊ എന്ത് ബുദ്ധിമുട്ടാണ അറിയോ.
ആ അപ്പൊ ഞാൻ വിചാരിച്ചു. ഇ വി എസ് ഒക്കെ മല നി ച്ചല്ലാതെ പഠിച്ചു പോയാലേ പിന്നെ കുറ കുറച്ചടു കഴിയുമ്പോൾ അയിന്റെയ് ഇത് അറിയും.
ആ, നമ്മളെത്ര ബുദ്ധിമുട്ടിയാലേ മക്കളെ പഠിപ്പിക്കണ കാര്യത്തിലേ അത് നല്ലോ നമ്മൾ എങ്ങനെ ക്യാശ ഇല്ലെങ്കിലും, ഓലെ പറയണ ഓൽ പറയണ മാതിരി തന്നേ നമ്മൾ പഠിപ്പിക്കാണെന്നു പറയെ
ഇജിപ്പത്തെ കാട്ടല്, അനക്ക് കൈ ഇങ്ങനെ നോക്കലേക്കൂലേ?
എങ്ങനെ?
പഠിപ്പിച്ചാന എന്താ കാട്ടല് ചോദിച്ച?
ഞാന് ഉമ്മ കൊറേ നോക്കും. പിന്നെ ട്യൂഷൻ പറഞ്ഞയാക്കാണ്.
ആ, അതാ നല്ലത് ഇപ്പൊ ഇപ്പ നമ്മൾ ഈ സമയത്ത് ബുക്കുംന്തന്ന് നോക്കി വായിച്ചുകൊണ്ടിന്നാൽ കണ്ണിന് കാഴ്ച്ച ന്റെ ഇത് വരും.
കൊറേ സമയായി.
ആ, അതന്നെ.
മദ്രസ്ത്തെ ഉമ്മ നോക്കും. പിന്നെ അത് രണ്ടു ദിവസം സോതില്ലെങ്കി പിന്നെ ഒതാൻ കിട്ടൂല്ല ഇപ്പൊ രണ്ട് ദിവസമായിട്ട് കുറാനൊന്നും ഓതലില്ല
ഉം ഞമ്മള് ഞാൻ പറയ ആഹ് നമ്മളൊന്നും ഇതാക്കൂല ഇന്റെക്കെ ഞാനൊക്കെ പ്രസവിച്ചെടുക്കണ സമയത്ത് ഇങ്ങനെ എൻ്റമ്മ പറയന് ഈ പിന്നെ ചെറിയ ഐറ്റമ്മക്ക് നോ കരുത് എന്നൊക്കെ പറയും പക്ഷെ നമ്മള അതൊന്നും ഇതാക്കൂല ആഹ് അന്ന ഇതാക്കൂലല്ലോ ന്നിട്ട് ഇപ്പ ഞാൻ പറയും ഈ ഇപ്പ ഈ ദൂരത്തൊക്കെ നോക്കിയാല് ഒരു ബ്ല ർ താ ബ്ലർ ആവല ഈ ഇങ്ങനെ ദൂരത്തൊക്കെ നോക്കിയാല് ഒരു മങ്ങി പോണ പോലെ കണ്ണ് അപ്പോ ന്റെമ്മ പറയും ആഹ് പ്രസവിച്ചെടുക്കുമ്പോ അൻസരിച്ചൻഡീന്ന് പറയും എന്നോട് പ്പൊ
ആഹ് ഫോണും വല്ലാതെ കാണാൻ പറ്റൂലത്രേ ഫോണ് ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റയിൽ ഒന്നും കാണലില്ലപ്പൊ വാട്സആപ്പ് എടുക്കും എന്തേലും
ലീ കടന്നോട്ത്തന്നെ കടന്ന് ചടക്കല്ലേ
ആഹ് അതന്നെണ് ഞാൻപ്പറത്തുന്ന് ഇങ്ങട് പോലും ഞാന് അങ്ങനെ വല്ലാതെ കിടക്കലില്ലപ്പോ ഞാൻ ഇപ്പത്തെ ഓഫീസ് റൂം കൊറച്ചനേരം വന്നിരിക്കും
ഈ വ വയറ്റിലുള്ള സമയത്ത് നമ്മള് കടക്കാൻ ഇങ്ങനെ തോന്നും പ്രസ ചഞാ നീച്ചി പോവാനും തോന്നൂ നമുക്ക് കെടുക്കാന്ന് തോന്നൂലല്ലോ
ന്ന വാര്യന്നെണ്
ഉം
പിന്നെ ഹസ്ബൻ്റോ ഹസ്ബൻഡ് പണിക്ക് ജോലിക്കോയോ
ഇല്ല ഇന്ന് പോയില്ല എന്നിപ്പോ ഇല്ല മഴ ആയോണ്ടേ കോറിൽ പണി ഇല്ല
ആഹ് അവിടെണല്ലേ പണി
ഉം മഴ ആയാല് കോ പണി ഉണ്ടാവൂല്ല അത് വെള്ളം നിറയല്ലോ കുയില്
അപ്പൊ വേറെ എന്തേലും ജോലിക്ക് പോകോ
ഇല്ല അയിന് ഡ്രൈവർ പണി ആഹ് ഇതള്ളു ആഹ് അപ്പൊ ഇന്നെ ലോ ലോങ് ലോങ് വണ്ടി പോവാ ചരിച്ചി പണി ചോദിച്ചോക്കുമ്പോൾ അലൊന്നും പണിയില്ല
നല്ല ബുദ്ധിമുട്ടാണല്ലേ മയക്കാലത്ത് നമ്മള് കഴിഞ്ഞ് കൂടി പോണമെങ്കിലേ ജോലി ഇല്ലെങ്കിലേ
അയിക്കൂടെപ്പ ഈ സ്കൂളൊക്കെ തുറന്ന സമയല്ലേ
അതാണ് ഇന്കും പ്പ അതെന്നെണ് ബുദ്ധിമുട്ടെ ഇന്റെ ഉം തെകേല്ല ഇൻ്റെത്പ്പോ ഇത് കഴിഞ്ഞത് ജൂണ് രണ്ടിനാണ് സ്കൂള് തുറ
ഇപ്പൊ ഇന്നലെ മിനിയാന്ന് പ്പ ഞാൻ പറയാ എന്തെങ്കിലും ഒരു പണി എനിക്കുണ്ടെങ്കില്
അതാണ് ഞമ്മൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കണം നമ്മള് നമ്മുക്ക് ഇടങ്ങർ വരുമ്പോളേ
അതന്നെ
അന്ന് അന്ന് പഠിച്ചില്ല അന്ന് ജോലിപ്പോ ഒന്നും പോവാനും ഇതിനും നോക്കില അറിയും
ഇതുവ രണ്ടാക്കും ഒരാ ഒരാൾക്ക് ഉണ്ടായിട്ടൊന്നും എവിടെ എത്തൂല നമ്മള് രണ്ടാള് പോയാൽ തന്നെ തകയൂല്ല എന്നിട്ടല്ലപ്പോ ഒരാള്
മക്കളെ ചെയ്യുന്ന
ആഹ് കുട്ടികൾ വലുതാകുതോറും ഞമ്മുക്ക് പൈസന്റെ ഇത് കൂടി കൂടി വര ചെയ്യാ ആഹ് അതന്നെ അപ്പ ഇന്നല്ലെ മിനിയാന് കൊണ്ടുയി കൊണ്ടു വന്നാ ചെവിയേദനായിട്ട് ചെറുതിനേ
ഏഹ്
പറയാനും അറിയില്ലല്ലോ പെരും കരച്ചില് എന്താന്ന് അറിയണില്ല കുട്ടി നൊളോളിക്കന്നെ അറിയില്ലല്ലോ പറയാന് എന്നിട്ട് പിന്നെ ഞങ്ങള് കൊണ്ടോയി പിന്നെ ഡോ ക്റ്റെടുത്ത് കൊണ്ടോയി അപ്പൊ ഞാൻ വിചാരിച്ച് വയറുവേദന വയർമ്മ തൊടുമ്പം പെരും കരച്ചില് ഓഹ് വയറ് വേദനാണ് വിചാരിച്ച് കുണ്ടോയോക്കുമ്പോ അയാൾ പർഞ്ഞ് വയറ് വേദനല്ല ചെവിന്റെ ഉള്ളിൽ നീര് തങ്ങിട്ട്, ആ അയാൾന്തോ ഒരു മെഷീൻ ഇട്ടോക്ക്‌ണണ്ടീനു ഒര് ചെറിയ കോലോൽത്തെ, അപ്പൊ ഉം ചെവീൽ നീരുണ്ട് പറഞ്ഞുന്നോട്, അതാണ് പറഞ്ഞാട്ട് മരുന്നൊക്കെ തന്നപ്പോ അത് വന്ന് ഉറ്റിച്ചൊക്കെ കൊടുത്താരെ കൊർച്ച് കൊർഞ്ഞ്,
ഏഹ് ചെവീന്ന് നീരന്ന്ക്കലേ,
ആഹ് അത് ഓന് ഇത് കഫം ഇണ്ടായിനി കഫന്നറിഞ്ഞിട്ടേ, അപ്പോ ആഹ്, ആഹ് ആ കഫം വന്നാണ്ട് അടിഞ്ഞാ തോന്നുണ്ട് ഇപ്പൊ നമുക്കായാലും നീര് കെട്ട് വന്നിണ്ടെങ്കിൽ ചെവിയിലും തലക്കുംക്കെ, ഒക്കൊരു വേദനയാണല്ലോ അങ്ങനെ ആയാതോന്നുണ്ട്,
എന്താ ഇതും അതും ബുദ്ധിമുട്ട് തന്നെയാണെ ഇങ്ങനെ ഞമ്മൾക്ക് വെല്ലിയോൽക്കെന്നെ വ ന്നാലും ബുദ്ധിമുട്ടല്ലേ വല്ല്യോ വലിയവർക്കെന്നെ വന്നാലേ,
ആഹ് ചെവി വേദന സഹിക്കാൻ കഴിയാത്തൊരു സാധനാ,
ഉം ഇങ്ങട്ട്പ്പൊ കുറവുണ്ട്ല്ലേ,
ആഹ് കൊറവുണ്ട്, ആ മരുന്നൊക്കെ കൊടുത്തിട്ട്, കൊർച്ച് കുറവുണ്ട് പക്ഷെ കഫങ്ങട്ട് പോയില്ല നെഞ്ഞ്ന്റെള്ള്ന്ന് നല്ല കുറ് കുറുക്കല്ണ്ട്,
ഉണ്ട്ലേ ഉം
ആവി കൊടുക്കാനും വയ്യല്ലോ ഇപ്പൊ നമ്മക്ക് നമുക്ക് കുട്ക്കയിലോ ചെമ്പിലോക്കാവി ഉണ്ടാക്കിയ പിടിച്ച
ആഹ് പിന്നെറന്നോൽക്ക് തുപ്പാനും കയ്യൂലല്ലോ ഞമ്മള് കാറി തുപ്പൂണോണ്ട് പോകും, മൂക്ക് പിഴ്ഞ്ഞിടാനും, ആഹ് അതന്നെയാണ്, ഉം മൂക്ക്,
ഇവിടെ കുണ്ടോയാട്ട് വലിപ്പിച്ചലാ മൂക്ക് ജലദോഷം പിടിച്ച് കഴിഞ്ഞിണ്ടേല്,
എവിടെ?
ഹോസ്പിറ്റലിൽ കൊണ്ടോയാൽ ഓല് വലിച്ചെടുത്തരും ആ മൂക്കിലുള്ളത്,
അങ്ങനെയുണ്ടോ?
ആഹ് അത് ഒരു ഒരു പിന്നെ നമ്മള് വീട്ടിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം, സാധനം ഉം തുമ്പത്തൊര് ഇതുണ്ടല്ലോ, ശ്വാസം കിട്ടുന്നില്ല പെരും കരച്ചില് കരയും അത് മൂക്കിന്റെ ഉള്ള്ക്കാട് ഇട്ടിട്ട്ങ്ങനെ അമർത്തി നമ്മളുണ്ടല്ലോ ഈ ഐസ്ക്രീം കൊണ്ട്ര്ന്നെ വണ്ടിമര് പീപ്പിവെക്കണ്, അയ്ന്റെ തുമ്പത്തൊരു നെക്ക്ണ സാധനല്ലേ അങ്ങൻത്തൊരു നെ നെക്ക്ന്ന ഒരു സാധനം കൊണ്ട് ഇങ്ങനെ നെക്കി കൊടുക്കലാ അപ്പൊ ആ ആ മൂക്കിന്റെ ഉള്ളിലുള്ളൊക്കെ അയിന്റുള്ള്ക്കാണ്ട് കേറും,
മ്മെയ് വേദന ഉണ്ടാവോ കരയോ?
കരയും പെരും നമ്മള് കാണൂല ഓല് ആഹ്, പ്രസവ റൂമിന്റെ ഐ സി യുന്റെ ഉള്ള്ക്കാണ്ട് കൊണ്ടോവല ഓലയ്ന്റെുള്ളിൽന്ന് വലിച്ചിട്ട് നമുക്ക് പുറത്ത്ട്ട് തരും കുട്ടികളെ,
ഇമ്മേ പേടിയാണ് ശ്വാസം കിട്ടാതൊക്കെ ആയാലെ,
അതന്നെ അത് ഓല് ആയെയ്നോട് പിന്നെ ഓല പിന്നെ അയ്ന്റെറതിലെ ചെയ്യുള്ളൂ ഞമ്മുക്കാവുമ്പോ വീട്ട്ന്ന് ചെയ്താലേ അറിയാഞ്ഞാല് പ്രശ്നാ,
ഉം എനിക്ക് തരിപ്പ് പോകുമ്പോ തന്നെ പാലുടി വന്നാത്തന്നെ ഇൻക്ക് പേടിയാണ് പാല് കൊടുക്കുമ്പോ ഗ്യാസ് കളയുമ്പളൊക്കെയ്
ആഹ് അതന്നെ
ചെറിയ കുട്ട്യാളല്ലേ ഉം അങ്ങനൊന്നുല്ല മൂന്നേ ഒരുന്നൂറൊള്ളൂ,
ആഹ്
ഉം നല്ല വൈറ്റൊന്നുംല്ല
ആഹ് ആഹ്
അത്യാവശ്യത്തിന് ഇങ്ങളതോ ഇങ്ങളെ കുട്ടിണ്ടായിനോ
ട്ടില്ലായ്നി രണ്ടെ തൊള്ളായിരം,
ആഹ് അഹ് ശെരി ആ ഇന്നാലും കയിച്ചിലായിക്കാണ് ഐ സി യു ലൊന്നും ഇടാതെ.
ഏഹ് ഇൽ ആഹ് ആഹ് ഇല്ല ഇല്ല ഐ സി യു വിൽ എങ്ങനെ ആയാലും ഓലിഞ്ഞിപ്പോ നാല് കിലോ ഉള്ളായിട്ട്ങ്ങളെ ഇടോല്ലോ ഒരീസം.
ഏഹ് ഞങ്ങളെവിടെ അങ്ങനെ രണ്ടര കിലോന്റെ തായല്ലെ കുട്ടികളൊക്കെ ഉള്ളൂ ഇടല്.
അല്ല ഇവി ഇവിടെക്കെ ഞങ്ങളൊക്കെ ഞാൻ പ്രസവിച്ചോടത്തൊക്കെ. എല്ലാ കുട്ടികളേം ഇരുപത്തിനാല് മണിക്കൂർ ഐ സി യു വിൽ ഇട്ടിട്ടേ ഓല്തരുള്ളൂ.
ഏഹ് ഇവിടെ അങ്ങനൊന്നുല്ലട്ടോ ഞങ്ങള അവിടെ.
ഏഹ്
ഞങ്ങളെ ഇവിടെ എന്തേലും അസുഖണ്ടെങ്കി മാത്രേള്ളൂ ഇട കുട്ടിയാള് കുഞ്ഞി
ഇതെന്താ അയിന് രണ്ടായിരം ഉറുപ്പിയേ ഒരു ഇരുപത്തിനാല് മണിക്കൂറ് ഇടുന്നതിന്.
രണ്ടായിരല്ലേ.
ഉം ഇൻ ക്ക് പിന്നെ ഇൻഷൂറിള്ളിനോട് കൊഴപ്പ പ്പല്ലേനീട്ടോ.
ആഹ് ഇങ്ങക്ക് അത്ണ്ടിലേ ഉം എന്താ പേര്ട്ടത് കുട്ടിക്ക്.
ഏഹ് മുഹമ്മദ് റബിഹ്.
റബിഹോ ഉം മറ്റോൽതൊക്കെ എന്താ.
മറ്റോല് ഒരാള് നിഹാല ജബിൻ രണ്ടാമത്തെ നബീഹ.
ആഹ് നബീഹ ഉം നബീഹ ഇവിടെ അടുത്ത്ത്തെ കുട്ടിക്ക്ണ്ട്.
ഏഹ്
എന്റെ മോളത് ഹാലാ മറിയം ഹാല. ഉം എന്നാ വിളിക്കല് ഹാലാന്ന് വിളിക്കാലോ.